ഹലോ കേക്കുന്നുണ്ടോ കേക്ക്‌ണ് ആ ണ്ട് ണ്ട് ഉം ഓക്കെ സുഖവാണോ ആ സുഖാണ്
ഇത് ഞാൻ പറയ്ണ് ഇൻക്കെന്നെ ഇങ്ങ്ട്ടന്നെ കേക്കാ അത് എന്താണാവോ
അത് ഫോൺന്റെ എന്തെങ്കിലും ഇഷ്യൂ ആയ്രിക്കും എന്റെ ഫോൺല് എടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു എപ്പോഴുംഇല്ല ഉം കൊർച്ചാളോണ്ടില്ല എടയ്ക്കൊക്കെ ഉണ്ടായിരുന്നു അത് എല്ലാ നെറ്റ് വർക്കിൻ്റെയൊക്കെ ഇഷ്യൂ ആയിരിക്കും
ഉം അതായിരിക്കും ന്നാല് എന്താ അറിയില്ല ഞാൻ പറയ്ണേ ക്കെന്നെ ഇങ്ങട്ടന്നെ കേക്കാ
ഞാൻ പറയുന്നേം കേക്കുന്നില്ലേ
ആ നീ പറയ്ണ കേക്ക്‌ണ്ട് പക്ഷെ ഞാൻ പറയ്ണ ഇൻക്കെന്നെ ഒന്നും കൂടെ കേക്ക്‌ ഇട്ടത് പിന്നെ അൻക്ക് കേക്ക്‌ണൂണ്ട്
അത് ഫോൺന്റെ വല്ല ഇഷ്യൂ ആയിരിക്കും
അതായിരിക്കും ആ
ഉം നെറ്റ് വർക്കിന്റെ ഇഷ്യൂ വന്നാലും അങ്ങനെയൊക്കെ വരും
ആ ആ എന്തൊക്കെയുണ്ട് വിശേഷം
അവ്ടോ
ഒക്കെ സുഖന്നെ കൊഴപ്പൊന്നുല്ല പക്ഷേ ഈ എടങ്ങേറ് ഇങ്ങനെണ്ടാ
ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ഞാൻ അങ്ങനെ കെട്ക്കാറില്ല്യ
ആഹ് ആഹ് ആഹ് ആഹ്
ഉം ഉം
പിന്നെ എന്തേയ്നു സ്പെഷ്യല് ഉച്ചയ്ക്ക്
ഉച്ചയ്ക്ക് സാധാ ചോറന്നേണ്ന്ന്
ആ ഇവടിം അങ്ങൻ തന്നേണ് സാധാ ചോറാണ് ഇപ്പൊ അയ്‌ന് മീനൊന്നും കിട്ടുന്നില്ലല്ലോ അവ്ടെ കിട്ട്ണ്ടാ മീനൊക്കെ
ആ ഇവ്ടെ കിട്ടുന്നുണ്ട് ഇന്ന് ഇന്ന് മീൻകറി ആായിരുന്നു ഇവ്ടെ
ഏ ഇവ്ടെ കിട്ടുന്നില്ല മീന് എന്താ മീനാണെങ്കില് ള്ളത് പഴയതാണ് ന്നൊക്കെ പർഞ്ഞപ്പോ വാങ്ങാനൊര് പേടി
ഓ മറ്റേ ചെലട്ത്തൊക്കെ അമ്മക്ക് ട്രോളിങ്ങും കാര്യങ്ങളും എങ്ങാണ്ടൊക്കെയാന്ന് തോന്ന്ണു
ആ ആ അപ്പ അങ്ങനെയൊക്കെ പറഞ്ഞേട്ടപ്പോ എന്തോ ഒരു പേടി വാങ്ങാന് ഇങ്ങനെ
ഇവ്ടെ നല്ലതാ കിട്ടിയത് ഞങ്ങള് ഇവ്ടെ ത്തന്നേ
ആഹ്
ഉണ്ട് കുഴപ്പല്ല ഞങ്ങൾ പിന്നെ മെയിനായി
ഇല്ലാ ഞാൻ ഒന്നും ഇല്ലണോ കറി വെക്കാനോ ക്ക എന്താണെങ്കിലും ഉം
മീൻ ഉണ്ടെങ്കി അതൊരു തൃപ്തിയാണ്
ഉം ശരിയണേ
രണ്ട മൂന്ന് ദിവസം മീനില്ലാഞ്ഞാൽ ആഹ് രണ്ടു ദിവസം മീനില്ലാതിരിക്കുമ്പോഴേ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവും ഹലോ
പിന്നെ ചിക്കനൊക്കെ ചിക്കണെങ്കിലും ഭയങ്കര റേറ്റും കാര്യൊക്കെയാണ്
ആഹ് അതൊക്കെയാണ് ഭയങ്കര റേറ്റും കാര്യങ്ങളും ആണ്
ആഹ് ആഹ്
പിന്നെ അത് നമുക്ക് ചിക്കൻ ആണേലും മീൻ പോലെ നമുക്ക് എപ്പോഴും കഴിക്കാൻ പറ്റും പറ്റില്ലല്ലോ ചിക്കൻ ആണേലും
ആഹ് ശരിയാണ് ആഹ് ആഹ്
ഉം ചിക്കൻ ആകുമ്പോ എപ്പോഴും കഴിക്കാൻ പറ്റിലല്ലോ രണ്ടു ദിവസം ആകുമ്പോഴേ ചിക്കൻ ആണെങ്കലും അങ്ങനെയുള്ള ആഹാരങ്ങളൊക്കെ രണ്ടു ദിവസം ആകുമ്പോഴേ മടുക്കും
ഉം ശരിയാണ്
മടുക്കും മീന്റത്ര തൃപ്തി വേറെന്നിനും കിട്ടത്തില്ല അങ്ങനെ
ആഹ് ശരിയാണ് പിന്നെ കാണുന്നന്നെല്ലേ വിടെ ഇവിടെന്ന് മീന്റെ വണ്ടി വരലുണ്ടായിരുനു രാവിലെയൊക്കെ അപ്പൊ അത് വരുന്ന കാണാല്ല അപ്പ ഇങ്ങനെ വിളിച്ച് നോക്കിയ്പ്പ പറഞ്ഞു ഇങ്ങനെ മീൻ ഇങ്ങനെ ഡ്രോയിങ്ങ് കിട്ടണില്ല ഇപ്പൊ മീന് അപ്പൊ അതുകൊണ്ട് കൊറച്ച് ദിവസം ര പിടിക്കൂട്ടോ എന്നിട്ടേ വരുള്ളൂ എന്നൊക്കെ പറഞ്ഞു ഉം
ഇവിടെ പിന്നെ ഞങ്ങള് മീൻവണ്ടീന്നല്ല വാങ്ങന്നെ അല്ലാതെ ആഹ് കടേ പോയ വാങ്ങുന്നെ
ആഹ് -ആഹ്
അപ്പൊ പിന്നെ നല്ലതൊക്കെ ഒണ്ടെങ്കി അങ്ങനങ്ങ് വാങ്ങിക്കും ഉം ഇതുവരക്ക് രണ്ടുസം കൊഴപ്പയില്ലായിരുന്ന്
ആഹ്
കൊറവാണെങ്കിലും ഒണ്ട്
ആഹ് -ആഹ് ഇവിടില്ല ഞാൻ പറയാ എന്താ പിന്നെ എന്താ കൂട്ടാന് പിന്നെ ഒന്നും ഇല്ല്യ എന്താണ് ഒരു മുട്ടയൊക്കെ കൊണ്ടുവന്നാല് അതൊരു ഇതില്ലല്ലോ മുട്ടയൊന്ന് ആയാലൊര് ഞമ്മക്കൊരു ഇത് കിട്ടൂലല്ലോ ഒരു സുഖം ആഹ് ഉപ്പേരിയൊക്കെ ഒറ്റക്ക് ഇട്ട് ചോറുന്നാനും കഴിയണില്ല അങ്ങനെയൊക്കെ ഒറ്റക്ക് ചോറ് കഴിക്കാനും ഒരു നല്ലേ പിന്നെ പുളിയും എരിവുള്ള കറിയില്ലാഞ്ഞാൽ ചോറുന്നാനൊരു അങ്ങട്ട് നോ
അതെ തോന്നില്ലാ ആന്ന് എങ്ങനെ എങ്ങനെ എന്റുമ്മാക്കാണെങ്കി ഒട്ടും പറ്റത്തില്ല മീൻ കറിയില്ലാതെ
ആഹ് ആഹ് ഇക്കങ്ങനെ എൻക്ക് എന്തെങ്കിലൊക്കെ നല്ലെ ഒരു സ്റ്റില് മീൻകറിയന്നെ വേണന്നില്ല എന്തായാലും നല്ലൊരു എരിവും പുളിയൊക്കെ ഉള്ള നല്ല എന്തെങ്കിലൊക്കെ ഒന്ന് കിട്ടിയാ മതി ക്ഷെ അത് വാണം നല്ലെ ആഹ്
എരിവൊക്കെ ഉണ്ടെങ്കില് ഫുഡ് കഴിക്കാൻ തന്നെ ഒരു
ആഹ് ഒരിത് തോന്നുള്ളൂ
എനിക്ക് എരുവുള്ള സാധനങ്ങളൊക്കെ വേണം അല്ലാതായ നമുക്കൊരു തൃപ്തി വരത്തില്ല ഫുഡ് കഴിക്കുമ്പോ നമുക്കൊരു തൃപ്തി വേണോല്ലോ
ഇന്നി ഞാന് കടയില് പോയിനു സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടീട്ട് അപ്പൊ അവിടൊണ്ടാ
ഉം
ചുട്ടരച്ച ചമ്മന്തി ഏതാണ്ട് ഒരു പേക്ക് ഇങ്ങനെ അച്ചാറിന്റെയൊക്കെ പേക്ക് പോലെ അത് കണ്ടപ്പോ ഞാനത് വാങ്ങിച്ചു ഭയങ്കര ടേസ്റ്റ് കഴിക്കാനൊക്കെ ചോറക്ക് അതന്നെ മതിയറിയാ അതും കൂട്ടി ചോറിങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റിയറാ
അത് കൊണ്ടുവന്ന് അതേപോലെ യൂസ് ചെയ്യ്‌ വേറെൊന്നും ചെയ്യേണ്ട
ഏഹ് ഒന്നും വേണ്ട അതങ്ങനെ അരച് വെച്ച് പാക്കറ്റാക്കിയിങ്ങണ്ടിങ്ങനെ വെച്ചക്കണ് ചെറി യ അച്ചാറ് പാക്ക് പോലെ ഇങ്ങനെ പത്ത് രൂ പത് രൂപയൊക്കെയാണിന്ന്
അതെന്തായാലും ഉപകാരായല്ലേ
ആഹ് അത് രസൊണ്ട് പറയാൻ
ഇപ്പം പിന്നേ ഉം ഇപ്പം പിന്നെ എന്ത് വേണേലും ചെറിയ ചെറിയ പാക്കറ്റുകളിൽ കിട്ടുവല്ലോ
ആഹ് കിട്ടുവല്ലോ ആഹ് എന്തുണ്ട് എല്ലാം ഉണ്ടല്ലോ ഇപ്പൊ ചപ്പാത്തി പൊറോട്ട ഒക്കെ ഉണ്ടല്ലോ ഇപ്പ അങ്ങനെ കി ട്ടുവോലോ എല്ലാ
എല്ലാം ഒണ്ട് ആൾക്കാര് ബിസി ആയി തൊടങ്ങിയതും പിന്നെ പക്ഷെ ഞങ്ങളങ്ങന വാങ്ങീറ്റില്ല ദോശമാവൊന്ന്
ആഹ് ആഹ് ഞാനും വാങ്ങിട്ടില്ല പക്ഷെ ഇണ്ട് പറയണ കേട്ടു ഉം വെള്ളപ്പത്തിന്റെ മാവൊക്കെ ഇണ്ട് ആഹ് പറഞ്ഞിട്ട്ക്കണ് പക്ഷെ ഞാൻ വാങ്ങി കഴിച്ച് നോക്കിട്ടൊന്നുല്ല
അതിനാത്തക്ക പിന്നെ ഉം എപ്പഴും കഴിച്ചാലും അതിനാത്തക്കെ എൻ കെമിക്കൽസും കാര്യങ്ങളൊക്ക അത് നേരെ എന്താ ഒത്തിരി നാളത്തേനെ ഇരി ക്കാൻ വേണ്ടീട്ട് കെമിക്കൽസും കാര്യങ്ങളൊക്ക കാണുല്ലോ
ആഹ് ഹാ അല്ല ആഹ് അതന്നെ ഞമ്മള് വീ ട്ടില് അച്ചാറക്ക ഇണ്ടാക്കയാണെങ്കില് പെട്ടന്ന് കൊറേ ദെവസം ഇങ്ങ വെച്ചാലക്ക വേങ്ക് കൊറെ ദിവസൊക്ക ആവുമ്പോക്കും ചീത്തയായി പോവോല്ലോ എന്നാ ഞമ്മള് ആഹ് പൊറത്ത്ന്ന് വാങ്ങണ ഒരു പേ കുപ്പീല അച്ചാറെ എത്തറ വെച്ചാലും ഒര് കൊഴപ്പോം വരണില്ലല്ലോ പ്പ അയിന്കത്ത്ല്ല അയിന്റ ഓരോ ഇതാണ്
അത് കടകളി തന്ന ഏതു കൊറേ നാള് ഇരുന്നിട്ടാണ് പിന്ന നമ്മടെ കിട്ടുന്നത് എന്നിട്ടും കൊറേ
ആഹ് ആഹ് എന്നിട്ട് കൊറെ നാള് ഇരിക്കുവേ ഞാന് ആ കു പ്പി കഴ് ഇങ്ങന കഴിഞ്ഞ കുപ്പി കഴുകാന് എടുത്ത്ച്ചീനി പിനെ അയിന്റ എടേല് എന്തൊക്കോ ആയിട്ട് മറന്ന് ഒക്ക പോയി എന്നിട്ടും ആ കുപ്പിക്കൊന്നും അയിന്റ ഉള്ളില് ഉള്ള അച്ചാറിന് ഒന്നും പറ്റീട്ടില്ലറിയാം ഞാൻ പറഞ്ഞന്ന ചെയ്ത് ആഹ് നമ്മള് വീട്ടിലിണ്ടാക്കിയതാണെങ്കില് ഉം പിന്ന ഒര് രണ്ടാഴ്ച്ചേക്ക ആകുമ്പോഴേക്കും പിന്നെ അയിന്റ മേലെ പൂപ്പല് വരാനൊക്ക തൊടങ്ങും പിന്നെ അത് നമ്മള് ഫ്രിഡ്ജ്ക്കൊക്ക എടുത്ത് വക്കല് അങ്ങനെക്കെ ഞാന്ക്ക യൂസ് ചെയ്യല്
ഞങ്ങള് ഇവിട അങ്ങനാ ഫ്രിഡ്ജ് വെച്ചേക്കും അല്ലേ പിന്നെ ബെന്നാലായി പോകും
ആഹ് ചീത്തായി പോവേ പൊറത്ത് വെച്ചാല് അഹ് കാ റ്റ് തട്ടിക്കാണ്ട് കുട്ടികളക്ക എടുക്കുമ്പോ അടപ്പൊന്നും ശരിക്കും അടക്കൂല്ല അങ്ങനെ ക്കാവുമ്പോ വേം ചീത്ത ആയി പോകും എന്നാ മറ്റേ അച്ചാറിന് ആ ഒര് പ്രശ്നം തന്നെ വരുന്നില്ല ആഹ് മറ്റേ അച്ചാറിന് അപ്രശ്നേ ഇല്ല പറയ
ഇല്ല ഇല്ല അത് അതാണ് അതാ കെമിക്കൽസിന്റെ ആ പവറൊന്നും
ആഹ് ആഹ് അതാണത്
ഉം നമ്മ നമ്മളൊക്ക സാധാ രീതിയിലല്ലേ
ഞാന് ഞങ്ങള് ഇവിടെക്കെ നമ്മള് പരിപാടികളൊക്ക ഇണ്ടാവുമ്പൾ വി ട്ടില് ഇപ്പ എന്തെങ്കിലുംക്ക പരിപാടി ഇണ്ടാവുമ്പോ നമ്മള് പൊറത്ത്ന്ന് ഫുഡ് കൊണ്ട്രോല്ലോ ഏഹ് ഇങ്ങനെ ഏൽപ്പിച്ച് കാണ്ടെ കാറ്ററിങ്ങാരെ ഏൽപ്പിച്ച് അങ്ങനെ ചോറൊക്ക കൊണ്ടുവരുമ്പോ അവരിങ്ങനെ അച്ചാറും തൈരക്കെ അയിക്ക് കൊണ്ടുവരുല്ലോ അപ്പോ അങ്ങന കൊണ്ട് വരണ അ അച്ചാറ് വല്ല്യയ കുപ്പിയിലേകാരം അച്ചാറൊക്ക കൊണ്ടര അപ്പ അത് ബാക്കിയൊക്ക വന്നാലാണേ ആ അച്ചാറിനാണ് ഞാൻ പറഞ്ഞത് ആ അച്ചാറിനൊന്നും ഓ ഒരു കൊയ്പും അതൊക്ക വീട്ടിന്ന് ഇണ്ടാക്കണ അച്ചാറല്ല പൊറത്തുന്ന് ഓല് വാങ്ങിക്കാണ്ട് കൊണ്ടന്ന് രാണ്
ആ അതിന്റ ടേസ്റ്റും നമ്മക്ക് ടേസ്റ്റ് ചെയ്യുമ്പോഴേ അറിയാ അത് പൊറത്തേ ആന്നെന്ന്
ഉം ആഹ് നല്ല ടേസ്റ്റികരം ഏഹ് അയില് എന്തേലും ചേർത്തിട്ടാണ് നല്ല ടേ ചെയ്ക്കാരം അപ്പ നമ്മള് വീണ്ടും വീണ്ടും ഇങ്ങനെ കഴിക്കും ചെയ്യും
കഴിക്കുകയും ചെയ്യും പക്ഷെ എനിക്ക് വീട്ടിൽ ഒണ്ടാക്ക്ന്നേ ഇത്തി കൂടി ഇഷ്ടം പൊറത്തക്കാലും
ആഹ് ആഹ് കേക്ക്ന്നുണ്ട് ഉം ആഹ് ആഹ് പിന്നെ എന്താ വൈകുന്നേരത്തിക്ന് എന്തേലും ഇണ്ടോ
വൈകുന്നേരത്തിന് ഏയ് ഞങ്ങള് ഇത് വരേക്കും ഒന്നും ഒണ്ടാക്കീല്ല എന്തേലും ഒണ്ടാക്കണം
ആഹ് ആഹ് ആഹ് ആഹ് ഞാൻ മധുരക്കെഴങ്ങ് ഒണ്ടല്ലോ അത്ങ്ങനെ
ആഹ് ആഹ് അതാകുമ്പോ നല്ല ഹെൽത്തി ആയിട്ട്ള്ള സാധ-
ആഹ് ആഹ് ആഹ് അത് പുഴുങ്കി ആച്ച്ക്ക്ണ് അത് കു- കുട്ട്യാൾക്കൊന്നും അതൊന്നും ഇഷ്ടണ്ടാവില്ല അതാണ്ള്ളത്. ഹെൽത്തി പറഞ്ഞ്ട്ട് കാര്യല്ലല്ലോ കുട്ട്യാള് കഴിക്കണ്ടെ.
ഇത് ഞാനും കഴിക്കത്ത്ല്ലാര്ന്നു. പക്ഷെ ഇപ്പ ഞാൻ കഴിക്കും അത്.
ആഹ് ഹാ ആഹ്.
ഇപ്പ ഇൻക്കത്, അതിന് നല്ല ഗുണൊവ്ആ.
ആഹ് അതെന്നെപ്പൊ ഇന്നലെങ്ങനെ ചപ്പാത്തി ഞാങ്ങനെ ആട്ടപ്പൊടിണ്ട് അപ്പൊ ഞാങ്ങനെ വിചാരിച്ച് - എന്താപ്പൊതോണ്ട് ഇണ്ടാക്കാ - ചപ്പാത്ത്യാര്ക്കും വാണ്ട, അഡാക്ക്യാലും ആർക്കും വാണ്ട. ഇഞ്ഞ്പ്പൊ വേറെന്തേലും റെസ്പ്പിണ്ടോക്കാൻവാണ്ടീട്ട് ഞാനൊന്ന് ഇണ്ടാ - ക്കൽ അപ്പൊ അത് അപ്പളൊക്കെങ്ങനെ ഒര് ആഹ്, എന്താലും പറയാ ആ ചപ്പാ ആ ചെ ചപ്പാത്തിന്റെ ചൊയ വെര് - ഞ്ഞ്ട്ട് അഹ് വാണ്ട അഹ് വാണ്ടാന്നറയ്ണത്.
ഹിം എന്റെതോക്കെ ഇവ്ട്ത്തെ ഫേവറൈറ്റ് ചപ്പാത്ത്യാണ്.
ആണോ ഏഹെ?
ആഹ് എനിക്ക് ഭയങ്കര ഇഷ്ടാ ചപ്പാത്തി.
അയ്ക്കെന്തേലും കറിയൊക്കെ നല്ല കറി ഇണ്ടായാല്ഷ്ടെക്കാരംലേ? ഉം എനിക്കും തന്നെ നല്ല ഇഷ്ടാണ് ചപ്പാത്തീക്ക്- ഉം ചിക്കൻ കറീം, ചിക്കൻ വരട്ട്യേ പോലെ ആക്കീങ്ങാണ്ട് കറി- ക്കെഇണ്ടാക്കിയത് അതേപോലെ മീൻകറി വറ്റിച്ചത് അതൊക്കെ ഇൻക്ക് ഭയങ്കര ഇഷ്ടാ അയ്ക്ക്.
കറീം നല്ല ടേസ്റ്റ. തേഞ്ഞപ്പം
നല്ല ടേസ്റ്റാ ചപ്പാത്തീക്ക്.
ആഹ് എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടാ ചപ്പാത്തി. എനിക്ക് പൊറോട്ടേക്കാളും ഇഷ്ടാ ചപ്പാത്തി.
ചപ്പാത്ത്യോ ഏഹ് ഏഹ് ഏഹെ? ഇവടെ അങ്ങനെ ആർക്കും ഞാനിങ്ങനെ കഴിക്കുംന്നല്ലാതെ - കുട്ട്യാൾക്കൊന്നും ഇഷ്ടല്ല ചപ്പാത്ത്യോന്നും.
ഓഹ് ഉം
അപ്പന്നലെ യൂട്യൂബില് ഇങ്ങനെ അടിച്ചപ്പോ ഓരോ റെസിപ്പി ഇങ്ങനെ കണ്ടേ. ആഹ് ഇന്നാ പിന്നെ ഇന്നാ ശെരിട്ടോന്നാല്.
ആഹ് ശരി ശരി.
വെരാഹ്.